ആഹ് എന്തെടുക്കുന്നു
ഒന്നുംല്യ ഇവിടെ കുട്ടികൾക്ക് ചായ കൊടുക്കേനി
ആഹ് സ്പെഷ്യലൊക്കെ എന്തേലും ഒണ്ടാക്കിയിട്ടൊണ്ടോ
ഇല്യ ഇന്ന് സ്പെഷ്യലായിട്ടൊന്നും ഇല്യ ഇന്ന് സ ബേ ക്കറി ഉണ്ടായിരുന്നു വീട്ടില് അത് കൊടുത്തു
ആഹ് ഇവിടെ ഇപ്പം നാല് മണിക്ക് അമ്മ പഴംപൊരി ഒണ്ടാക്കി തന്നു
ഏഹ്
കടേന്ന് മേടിക്കുന്ന പൊതുവേ കൊറവാ വീട്ടിലെ പിള്ളാർക്കെക്കെ ആവുമ്പോ വീട്ടിൽ തന്നെ ഒണ്ടാക്കി കൊടുക്കുന്ന നല്ലാന്ന് പറഞ്ഞാ
ആഹ്
അച്ഛമ്മയാണ് അപ്പൊ പിള്ളാർക്ക് പൊറത്ത് കൊടുക്കണ്ട അതൊക്കെ എണ്ണയിലൊക്കെ ആഹ് പൊരിച്ചെടുത്താൽ ഒ പഴകിയ എണ്ണേക്കെ ആയിരിക്കൂല്ലോ അത് പിള്ളേർക്ക് വയറിന് പിടി ക്കേലാ എന്നും പറഞ്ഞ് ആഹ് വയറിന് കേടാവൂല്ലോ അതു കൊണ്ട് ഇപ്പൊ അത് വീട്ടിൽ തന്നെ ഒണ്ടാക്കി കൊടുത്താ മതിയെന്ന് പറഞ്ഞ്
എന്ന് പറഞ്ഞ്
പഴംബോളി അല്ലെങ്കില് ഉൻ വൈകുന്നേരം ഒണ്ടാക്കുന്നെ അടയൊക്കെ ഉണ്ടാക്കുമല്ലോ എലയടയൊക്കെ ഒണ്ടാക്കി അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ആ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയ കൊടുക്കാറുള്ളൂ കുട്ടികൾക്കും
ആ ത് ആഹ
പക്ഷെ പിള്ളേർക്കെല്ലാം പോറ
ആവർക്കെല്ലാം പോറത്തുള്ള ആഹാരമട്ടോ പ്രിയ അത് വേറൊരു കാര്യേ
ആ ജങ്ക് ഫുഡ് ആണ് എല്ലാം പ്രിയം ഇപ്പം എന്താ മറ്റേ ഓ ഓരോ ബിരിയാണി ഐറ്റങ്ങൾ പിന്നെ എന്താ മ കുഴിമന്തി ആഹ
കുഴിമന്തിന്ന് കിട്ടിയാൽ മതി കുട്ടക്ക്
ആ കുട്ടികൾക്കക്കെ അത് മതി ആ മൈന
ല്
അതെ പ്രത്യേകിച്ച് ആ ക്കരുന്നാ പറയുന്നേ പക്ഷെ അതേ പിള്ളേർക്ക് തേ ഇഷ്ടം ആഹ താണ് ചിലവ ആ ഇവിടെ മയനോസ് ഴിച്ചട്ടുണ്ടെങ്കിൽ പലഹാരത്തിനഅതുവരെ മുക്ക അത് കഴിക്കുന്ന കണ്ടിട്ടുണ്ട് ഞാ പറയും ഇത് കഴി ക്കരുതെന്ന് പറഞ്ഞാല് അവർക്കത് ടേസ്റ്റ്
അത് ടെസ്റ്റ്‌നത് അതെ ഓല് ഭക്ഷണം അതേമാതിരി തന്നെ നല്ല കഴിക്കും പക്ഷേത് കേടാണ്
ഉ കേടാ അത് പിള്ളേരോട് പറഞ്ഞാലും അവർക്ക് ആ ആ അവരുടെെ ആഗ്രഹമാണ് പുറത്തുനിള്ള ആഹാരം കഴിച്ചാൽ എത്രയാണ് കഴിയ അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാലും അവർക്ക് താല്പര്യം പുറത്തെ ആഹാരത്തിലുണ്ട് ബേക്കറി ഐറ്റംസിനൊക്കെയാണ്
ആഹ അവര് ടേസ്റ്റി ആയത്ള്ളത് മാത്രം കഴിക്കാ
മേടിച്ചു കൊടുക്കാതിരിക്ക പിള്ളെ പിള്ളേർക്ക് പെട്ടെന്ന് വണ്ണം വെച്ച് ഒരി ഇതാവുല്ല എണ്ണ പലഹാരം കൂടുതൽ കഴിക്കുമ്പോൾ കൊഴുപ്പൊക്കെ കൂടുതലായി അടിഞ്ഞ് കൂടും
ആഹ
അപ്പ അതിനൊക്കെൾ നല്ലത് നമ്മൾ വീട്ടില ഉണ്ടാക്കുന്ന ഇഡ്ലി ദോശ അല്ലെങ്കിൽ അപ്പ ഇലയടാ അല്ലെങ്കിൽ കോഴിക്കോട്ടൊക്കെ ഉണ്ടാക്കാറില്ലേ അതൊക്കെ കൊടുത്ത് പിള്ളേരെങ് ഇനിപ്പ സ്കൂള് വിട്ട് വരുമ്പോ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അതൊക്കെ പിള്ളരെെയങ്ങെ ശലിപ്പിച്ച എടുക്കുയാണെങ്കിൽ പിള്ളേരെത് ആായിക്കോളു ആരിക്കുവേ
വായിക്കുവെ ആ
പക്ഷെ ഇന്നത്തെ പിള്ളാരരോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട്ടേക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കില് ഇതൊക്കെ കഴി
ഇതൊക്കെ കഴി അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നും തൊട്ട് നോക്കല്ലാതെ
അവരുടെ വയർ നിറ ചിലരും കഴിക്കുകല്ല അവരൊന്നും
ആ അത് വീട്ടിലുണ്ടാക്കിയത് പറയുമ്പോ പൊതുവേൽക്ക് തന്നാൽ മടിയാണ് കഴിക്ക ആഹ ആഹ അത് പോറത്തുന്ന് കൊണ്ടുന്ന പറഞ്ഞാൽ അത് വേ വരിരോച്ച് തിന്നോളും
ആ ആ അത് വായിച്ചിന്നു പിന്നെ ബിങ്കോ പല ഐറ്റങ്ങളും ബിങ്കോകളളിൽ ഇപ്പോൾ എന്തെല്ലാ റ്റങ്ങളും എരിവുള്ളതും എരിവില്ലാത്തതും സ്പൈസ അവിട എല്ലാ ഐറ്റങ്ങളും ഇതൊക്കെ കുഞ്ഞു കുട്ടികൾക്ക് വരാൻ താല്പര്യമാണ് പക്ഷെ അതൊന്ന് കഴിക്ക ക്കാനെ പാടില്ലാത്ത നമ്മളതൊക്കെ അതാ ചിലപ്പോന്നും ഉ തീയില് വെച്ചന്ന് ഉരുക്കി നോയിക്കേ റ ബ്ബർ ഉറുകുന്ന പോലെ ഒരു പ്ലാസ്റ്റിക്ക് ഉരുക്കുന്നലേ അത് ഉരുക്കുന്നത് ചിലതും നല്ലതാവും ചിലതും നമുക്ക് ഇങ്ങനെ ക്കെ ദോഷങ്ങളും അതിലുണ്ട് ഒത്തിരി ആ ഒന്നും കഴിക്കാൻ പാടില്ലല്ലോ പക്ഷെ പിള്ളേർക്കെല്ലാം ബി ബിങ്കോ എന്ന് പറഞ്ഞാല് ഭയങ്കര താല്പര്യവാ അങ്ങനത്തൊക്കെയാണ് ഇപ്പോഴത്തെ ഭക്ഷണക്രമങ്ങളൊക്കെ ഓരോരുടെ
ഹെ അവിടെയൊക്കെ ചക്കി മാങ്ങി ഒക്കെണ്ടോ
ആഹ് ചക്കയും വാങ്ങിയെങ്കിപ്പ- സീസൺ ആയിട്ട് വരുന്നേ, പക്ഷെ അതും പിള്ളേർക്ക് താല്പര്യം. താല്പര്മില്ല ചക്ക വേണ്ട ചക്ക- വേയിച്ച് ഇവിടെ വെച്ചാനും. ആഹാ ഒരു ചെറുതായിട്ട് ഒന്ന് തൊട്ട് നോക്കി ടേസ്റ്റ്നോ. അതല്ല അതെ നമ്മ അവർക്ക്- വേണ്ടത് ആഹാ ചക്കയുടെ- സഥാനത്ത് അവര് പറയണ- ബിരിയാണി ഉണ്ടാക്കി തരാനാ പറയിന്നെ.
ഏ ഇവിടെള്ള കുട്ടികള് ചക്ക- കഴിക്കൂട്ടോ അവർക്കത് ഇഷ്ടം-
ഇവിടുത്തെ കഴിക്കയില്ലേ പിള്ളേർ, ചക്കയൊന്നും, മാങ്ങപ്പഴം പിന്നെ ഇഷ്ടണേ. മാങ്ങയൊക്കെ എന്തര വെച്ചാലും അത്, കുഴുകി കഴിക്കും പിന്നെ ഈ പച്ച മാങ്ങ ആണേലും ഇപ്പൊ കണ്ടിട്ടില്ലേ ഉപ്പ്. മുളകുംക്കി ഇട്ടി ഇടിച്ച്.
ആഹ് അതൊക്കെ കണ്ടിട്ട്, ഒക്കെ മൊബൈലട് കാണല്ലേ- മൊബൈലിന അഡിക്റ്റ.
ആ മൊ അതെ മൊബൈലിൽ കാണുന്നുന്നത് പോലെ ഇപ്പം- പിന്നെത് ചിപ്സ് ഉണ്ടാക്കി വെക്കും. ഞാൻ ചക്ക കൂടുതലും. സീസ ഉണ്ടി നമ്മള് പുറത്തുന്നപ്പോ- ത്തിനും മേടിക്കണ്ടല്ലോ.
ആഹാ അതെ, ഉം ചിപ്സങ്ങ എങ്ങനെ ഉണ്ടാക്കാറ്. അത് കൊറെ തങ്കേച്ചന- നിൽക്കുവോ?
എന്തോ ആഹ് കുറേ നാള് നിക്കൂ, അത് കുറേ നാള് എങ്ങനെ നമ്മള്, ടെെപ്പിക്കാത അടച്ച് നല്ലായിട്ട്.
അതെങ്ങനെ നിങ്ങള് ഇണ്ടാക്കാറ്.
ഞങ്ങള്ൾ ചിപ്സ് ഉണ്ടാക്കന്ന് വെച്ചാ നമ്മള- നന്നായിട്ട് ഒരുക്കി, ചെറുതായിട്ട് കട്ടി കുറഞ്ഞ അരി, അരിഞ്ഞെടുക്കണം.
ആഹാ.
ട്ടി കുറഞ്ഞ അരിഞ്ഞ എടുത്തിട്ട്- പക്ഷെ ഈ കട്ടിയുള്ള- ചൊളക്കാണെങ്കിൽ - ആ ഒത്തിരി എണ്ണ പിടിക്കുവേ. ഇ വറക്കാൻ വേണ്ടിയായിട്ട് തന്നെ- ചില ചക്കകൾ നമ്മൾ ചില പ്ലാവ് നമ്മൾ കണ്ട്നേര- വച്ചരിക്കും അതില പ്വം ആ ചക്ക മാമേ നമ്മള് കടുത വർക്കൻ എടുക്കയുള്ളൂ. കാരണം വെച്ചാ കട്ടി കൂടുതലായിരിക്കും, അപ്പോ അത് കൂടുതൽ എണ്ണ - പിടിച്ചു ആഹാ അപ്പോ - പ നല്ല ചുങ്ങി പോകവും, ഒത്തിരി ദിവസം ഇരിക്കത്തില്ല, ആഹ... ചിലർക്ക് കട്ടി കുറഞ്ഞ ഈ ഉള്ളിത്തൊലി പോലത്തെ തൊലിയ പോലെയുള്ള ചില- ചക്കച്ചോളുകളൾുണ്ട്. അതാണ് വറക്കാന് എളുപ്പവേ- എളുപ്പോന്നല്ല വറക്കാൻ അതാണ് നല്ലത്. ഒത്തിരി എണ്ണ പിടിക്കത്തില്ല അത്- എത്ര ദിവസം മേളും നന്നായിട്ട് ആഹ മൊരിഞ്ഞിരിക്ക. പിക്കാണേൽ ഡെപ്പിക്കാത്ത് അടച്ചിട്ട് വക്കുവാണ് അവിടെങ്ങി ഇരുന്നോളും.
ആഹ്...
ഇത് നമ്മള് എണ്ണയിലിട്ട് നല്ല- വെളിച്ചണ്ണെല് ഇ ആ വെളിച്ചെണ്ണ നമ്മൾ ആട്ടിയ- വെളിച്ചെണ്ണയാ മേടിക്കുന്നെ- അപ്പോ വെളിച്ചണ്ണേലിട്ട് നന്നായിട്ട്- ആഹാ മൊരിച്ചെടുത്തിട്ട്- അപ്പോ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും നമ്മള് തൂകും ഞങ്ങളെ- ഒരു തുണിക്കാത്ത് കെട്ടിയ- മഞ്ഞൾ വഴെയ ആഹാ എണ്ണക്കാത്തേക്കിട്ടു. അപ്പോ എന്തായി ആഹാ ചക്കെ- മുഴുവൻ മഞ്ഞളങ്ങ് പിടിച്ചോളൂ.
ആഹ്...
പിന്നെ നാ നന്നായിട്ടു മൊരിഞ്ഞ്- വരുമ്പോത്തേന് നമ്മളത്- ആഹാ പാത്രത്തിലേക്ക് മാറ്റി വെച്ച് ഉപ്പൂടെ തിരുമീട്ട്- എന്ന് എളക്കി വെക്കും ഇച്ചിരി- ചൂടറാമേണ്ടി ചൂടോടെ നമ്മള്- ടപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കില്- അത് ഉം ചൗന്നായി പാ തന്നെ കാറ്റ് കേറി അഴക്കായ് പോവേ.
ആഹ്..
കൂട് മാറീട്ട് ടെപ്പില്ട്ട് - വെച്ചാല് എത്ര നൾ, എത്ര ദിവസം വേണെലും ഇരുന്നോളും ഇനി,
ഇണ്ടക്കോ റസിപ്പിയായ്ട്ട്
മാങ്ങ ആയിട്ട് അങ്ങനൊന്നും മാങ്ങ കൂടുതലും ഇ പിള്ളാർക്കി പഴുത്ത് കഴിയ്ക്കാനാ താൽപ്പര്യം മാങ്ങ കറിയൊന്നും വച്ചാൽ ഇവിടൊന്നും താൽ പര്യേ ഇല്ല
ഏഹ് മാങ്ങ ഒണക്കിയ ട്ട് അങ്ങനെ ചെയ്യാറില്ല ഞങ്ങടിവിടെ മാങ്ങ ഒണക്കി പഴ്ത്ത മാങ്ങെണ്ടല്ലോ
ആഹ്
ചെത്തിയട്ടി ആ മുളകും ഉപ്പിട്ട് വെയിലത്തിട്ട് ഒണക്കി ഇണ്ടാക്കും ആഹ് അത് മക്കക്ക് നല്ലിഷ്ട്ടാ ആഹ് അതെത്ര കാലം ആയാലും അത്‌ നിക്കുവല്ലോ നല്ലവണ്ണം ഒണങ്ങണം
ഒണങ്ങണം അല്ലേ പഴുത്ത മാങ്ങയാണോ അങ്ങനെ വെക്കുന്നത് ഓഹ് ശരി ഞാനങ്ങനെ വച്ചിട്ടില്ലാട്ടോ അപ്പൊ അതാ ഒ ത്തിരി ദിവസം ഇരുന്നോളും പൂത്ത് പോത്തില്ല അല്ലെ അഹ് നന്നാട്ട് ഒണങ്ങിയാ മതി ഇം അന്നട്ടിതിന്റെ എടേ നമ്മള് ചുമ്മ എടുത്ത് കഴിക്കാനോ അതോ അച്ചാറിടുവോ
മാങ്ങാകാലം അല്ലാത്തപ്പോ നമുക്ക് എടുത്ത് കയിക്കാം
ഓഹ് ശരി ശരി ആഹ് ഈ പ്രാവശ്യം ഞാനെന്നാ അങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടല്ലോ ഞാനങ്ങനെ ചെയ്തട്ടില്ലാട്ടോ ഇ ആഹ് ഞാനി നാരങ്ങയൊക്കെ ഒണക്കി വെച്ച് ഞാൻ അച്ചാറൊക്കെ ഇട്ടിട്ടുണ്ട് ഈ മാങ്ങയാണേലും ഒണങ്ങി പച്ച മാങ്ങയാട്ടോ അതിങ്ങനെ വെയിലത്ത് വെച്ച് ഒണങ്ങി അത് കഴിയമ്പം ഞാൻ അതുകൊണ്ടൊക്കെ അച്ചാറിട്ടിട്ടൊണ്ട്
പച്ചമാങ്ങ ഒണക്കിയട്ടോ
ആഹ്
ഇല്ല ഇവിടെ ഒണക്കിയിട്ട് ഇണ്ടാക്കില്ല അതേപോലെ എരിഞ്ഞിണ്ടാക്കല് ഇണ്ടാക്കാറിണ്ട് വാട്ടിയാട്ട്
സാധ നമ്മള് എപ്പളും ചെയ്യുന്ന പക്ഷെ ഇത് ഒണക്കീട്ട് വെച്ച് നോക്കിയേ അപ്പൊ നമ്പ നല്ല വേറൊരു ടേസ് റ്റാ ഒണക്ക മാങ്ങാന്ന് പറയും അത് നല്ലൊരു ടേസ്റ്റാ ഒണക്ക മാങ്ങ അച്ചാറേ
ഏഹ് അതെങ്ങനെ ഇണ്ടാക്കാറ്
അത് നമ്മളിത് വെച്ച് നൈസായിട്ട് അരിഞ്ഞരിഞ്ഞ് നമ്മള് വെയിലത്ത് വെച്ച് നല്ല വെയിലത്ത് വെച്ച് നന്നായിട്ട് ഒണങ്ങണം ഒണങ്ങുമ്പോ നമ്മളെതാ ഈ കുരുമുളക് ഒണങ്ങുന്ന പോലെ കിലുകിലാന്ന് ഒച്ച കേക്കും
ആഹ്
അതുപോലെ നല്ല ഒണക്കീട്ട് ആഹ് പിന്നെ നമ്മള് അച്ചാറ് കൂട്ടും തന്നെ സാധാ അച്ചാറ്കൂട്ട് ഞാനിവടെ അച്ചാറ് പൊടി മേടിക്കത്തില്ല ഉലുവായും അതെല്ലാവിടെട്ടുള്ളേ അച്ചാറ് വെച്ചിട്ട് ആഹ് ഉലുവയും ക ടുകും വറുത്ത് മുളക്പൊടിയക്കെ ഇട്ട് പിന്നെ ലാസ്റ്റിച്ചിരി കായോ ഇടും അങ്ങനെ ഇട്ടൊള്ളേ ആഹ് നമ്മളെങ്ങനേന്ന് വെച്ചാല് അച്ചാറ് പൊടിയായിട്ട് മേടി ക്ക്യേല്ല എനിക്കതിനോട് താല്പര്യവില്ല അങ്ങനെ ചോയ്ച്ച അതോന്ന് നല്ല ടേ സ്റ്റാ നമ്മള് സാധാ പച്ചമാങ്ങ നമ്മള് അച്ചാറിടുന്നേക്കാലും ടേസ്റ്റാണ് ഈ ഒണക്കി വെക്കുന്നതേ അത്പോലെ ചക്കിം ചെലരിതുവോലെ ഒണക്കിവെക്കും ചക്കസീസൺ കഴിയുമ്പ നമുക്കെടു ക്കാൻ വേണ്ടി ആയിട്ട് ഒരുപാട് ചക്കേക്കെ ഉള്ളവര് നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞ് വെയിലത്ത് കൊണ്ട് വെച്ച് ഒണ ‌ക്കി അത്കൊണ്ട് നല്ല കവറില് കെട്ടിവെക്കും കാറ്റ് കേറാതേ നമ്മളൊണക്ക കപ്പയൊക്കെ വെക്കകേല്ലേ അതുപോലെ ആഹ് ഇങ്ങനെ ആക്കി കെട്ടിവെക്കും എന്താ സംഭവം ഭദ്രയിട്ട് വെക്കും അന്നിട്ട് ഈ ചക്കസീണല്ലാം കഴിഞ്ഞ് കഴിയുമ്പ എന്താ ഇത് ഇച്ചിരി നേരം ഇച്ചിരി കുറച്ച് നമ്മക്ക് കഴിക്ക ഒള്ളത് മാത്രം എടുത്ത് ഇച്ചിരി വെള്ളത്തിലിടണം അപ്പൊ അത് കുതിന്ന് വെരും
ആഹ്
അഹ് ന്നിട്ട്നമ്മൾ ചക്കവേവിക്കുന്ന പോലെ വേവിക്കും അങ്ങനേയും ഞാൻചെയ്തിട്ടുണ്ട്
ഉം
അങ്ങനെയൊക്കെ പലഐറ്റങ്ങൾ ഇപ്പം ഒരടക്ക കൊറോണകാലത്ത് ചക്ക മാത്രംആയിരുന്നല്ലോ നമ്മടെആശ്രയം
ആഹ് അവിടെക്കെ മയ ഉണ്ടോ എന്താ കാലാവസ്ഥ
ഇപ്പം ഇപ്പൊഒരുനല്ലൊര്ഇടിയിം മിന്നലും നല്ലമഴയും ഒര് ച്ച്കഴിഞ്ഞായപ്പ തന്നെ നമ്മ്ക്ക് ന ല്ലായ്ട്ട്പേയും നല്ലൊര്ഇടിമിന്നലും ചേല് മെന്നല്നമ്മക്ക്പ്പൊ പേടിയായതൊണ്ട് ഇപ്പോ ഒത്തിരി ന്യൂസ്കള് നമ്മള് കേക്ക്ന്നായത്കൊണ്ട് നമ്മക്ക് ഇത്പെട്ടെന്ന്പേടിയായിപ്പോയി കുട്ടികളെ മിറ്റത്ത്കളിയായിരുന്നേ മഴയൊന്നും ഇല്ലായിരുന്നു പക്ഷെ പെട്ടെന്നൊരു മിന്നിലുംഇടിയുംവന്നു
ഏഹ് ഇവടെ മഴ അഹ് മഴപെയ്തി രാവിലെപെയ്തു പിന്നെപെയ്തിട്ടില്ല പിന്നെമൂടല ഓയ്എല്ല്യചൂടാണ് മൂടല്ഇണ്ടായാല് മായഇല്ല വെയിലുംഇല്ല എറങ്ങാവുമ്പോ
ചൂടാണോന്നിട്ടും ഇവിടെ ഇപ്പംഇഞ്ഞഞ്‌ ചൂട്ന്ഇച്ചിരിആശ്വാസആയിട്ടുണ്ട്ട്ടോ മഴെ പെയ്തോണ്ട് ചെറിയതണുപ്പുംഅന്തരീക്ഷൊക്കെ ആയിട്ടുണ്ട്
ആഹ് അതന്നേ മൂടലായിട്ടേ വെയിലല്ലാം മഴയല്ലാന്ന്മൂടി
ആഹ് ശെരിയനമ്മക്കൊരു ചൂട് വന്നന്ന് നിക്കൂല്ലോ ആഹ് ആഅവസ്തേല പിന്നെ പണ്ടത്തെആചൂടിന്റെയും ആ ഒരുകാകാടിന്നെല്ലേ ഒരുകൊറവുണ്ട്ലെഏതായാലും സൂര്യഘാതഏക്കുന്ന ആഒരുക ഇനിഅത്രയുംകാടിന്ന്യംഇപ്പഏതാലും ചൂടില്ലല്ലോ അത് നമ്മക്ക്ആശ്വസിക്കാം ഇനിയിപ്പം മഴക്കാലംവല്ലേ വരുന്നത് ഇനിയിപ്പരണ്ട്മാസം നല്ലമഴയൊക്കെ ആയിരിക്കും
ആഹ് നല്ലമഴയായിരി
ഉ എവിടെയമ്മള് സ്കൂൾ കുട്ടികൾക്കൊക്കെപോകാനാണ് ആഹ് പലരും ആകെ വയ്യ അത് ഒരാക്ക് കുട്ടികള് ഒ രാള്കൊണ്ട് വന്നാമതി വീട്മുഴുവം പിന്നെ ഒരുപനിയായിട്ട് കേടപ്പായി പോവും ചൊമയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കി എങ്ങനെയാല്ലൊ ഒരുമാസംപിടിക്കും ആചൊമയൊന്ന് മാറിയൊന്ന് നമ്മള് പഴയആരോഗ്യത്തിലേക്ക് എത്താന് ഈകൊറോണയൊക്കെ വ ന്നനേ പോയന്റെശേഷാന്ന്തോന്ന് കുട്ടികൾക്ക് ഇത്പോലെ കൂടുതല് അസുഖങ്ങൾവരാൻആഒരു തല്ലേ
അഹ്അതെ
ഇനി അതെല്ലാംഒരുമാറ്റംവന്ന ഈകാലാവസ്ഥയിൽവന്ന്മാറിപ്പയും കുട്ടികൾ അതുമായിട്ടൊന്നതന്നെ അഡ്ജസ്റ്റായി ഇനിഅങ്ങ്പോണയിനി
ആഹ്
ശരിഓക്കേസീയു നമുകൊന്ന്അടുത്ത പിന്നെകാണാം
ആഹ് ഓക്കെ